ആഹ് കേക്കാലേ
ആഹ് ആഹ് കേക്കണ്ട്
എന്തൊക്കെണ്ട് ഹലോ ഹലോ ഹലോ ആഹ് കേൾക്കാ
കേക്കുന്ന് ആ കേക്കണ്ട് ഞാൻ പറയുന്ന കേക്കുന്ല്യെ
ആഹ് കേക്കണുണ്ട് ഇതേ റേഞ്ചില്ലാത്തോണ്ട് ചിലപ്പോ മ്മള് പറയണത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കേക്കും അപ്പൊ കട്ടാക്കരുത് ട്ടോ
ഇല്ലില്ലില്ല എനിക്കറിയാ ഞാൻ കട്ടാക്കൂല്യ ഇന്റെയൊക്കെ ഓരോര്ത്തര് കട്ടാക്കേണ്ട് കാരണോച്ചാ ഓരോന്ന് കട്ടായി പോവ
ആഹ് തന്നെ കട്ടാവും ചെലത് തന്നെക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കട് ട്ടാവും ചെയ്യും അപ്പൊ കട്ടാക്കിയാ കൊഴപ്പല്ല ഉം എന്നക്ക് എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഉം ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുട്ടി വന്നണ് ചായ കൊടുക്കാൻ നിക്കാണ് ഉം ഏഹ്
കുട്ടി കളി കുട്ടി കളിക്കാൻ പോയിരിക്കുവാരുന്നു
ഉം കുട്ടിയൊക്കെ ഫോണിലാ വന്ന് കഴിഞ്ഞാ ഫോണല്ലേ ഇപ്പൊ ഫോണല്ലേ ഫ്രണ്ട് ഇപ്പ ഫോ ആഹ് ഇപ്പൊ ഫോണോള്ളൂ ആഹ് ഉം ആ ഒന്നും നിച്ചല്ലല്ലോ
ആഹ് അല്ല ഉം ഞാനു ഇൻ്റെമ്മ ആഹ് ഞാനു ഇൻ്റെ മക്കളോട് പറയും ഞങ്ങളൊക്കെ ഉസ് സ്കൂള് വിട്ട് വന്നാല് ആദ്യം മണ്ടാ കക്ക കളിക്കാന്
കക്ക കളിച്ചാന് ആഹ് കക്ക കളിച്ചാൽ കല്ല് വെര്ത്താന് അതിൻ്റെ അപ്പറത്ത്
ആഹ് ഒളിക്കാ അല്ലെങ്ക് ഒളിച്ച് കളി കളിക്കാന് ഇപ്പഴ്ത്തെ കുട്ടികൾക്ക് ആഹ്
ഇപ്പൊ ഇപ്പഴ്ത്തെ കുട്ടിയാക്കെക്കെ പെരേൻ്റെ ഉള്ളില് ഇര്ന്നാണ്ട് കളി
ആഹ് ഇപ്പൊ ഫോ ഫോണ് കളിയാണ് കുട്ടികൾക്കൊക്കെ മെയിന്
ഉം ആ ആയിത്തെ ഗയിമ് മാണ്ടാത്തെ ഒക്കെ ഉള്ളൂ പൊട്ടിച്ചിണതും കാട്ടണതും ഒക്കെ ഇട്ട് അതേമാതിരി വ അ അയിൻ്റെ എളേറ്റ്കളെ കാട്ടാ
ആഹ് ഓലാ ഫോണ് കണ്ട പോലെ കീപ്പട്ട്ള്ളയിറ്റ്ങ്ങളെ വികൃതി കാട്ടെന്നെ ചെയ് ചെയ്യാ എല്ലാടത്തും അങ്ങനെ തന്നെയാണല്ലേ
എല്ലോടൊത്തും അങ്ങനെന്നെ അതന്നെ പരിപാടി അഹ് എളേറ്റെ ട്ട്യോളേം വെല്യോലെ ഒക്കെ കാട്ടെന്നെ ഓല് അയില് കാണല്ലേ
ആഹ് ഞാന് ഞമ്മ് ഞമ്മളോട് മാത്രൊന്നും അല്ല കാ ഞമ്മള് തന്നെയാണ് അല്ല ഇവിടെ ഞാൻ ഇന്റെ ഫോണ് ചോയിക്കൂലാട്ടോ ഇന്റെ ആഹ് അവരെ ഉപ്പാന്റെ ഫോണെന്നെ ചോദിക്കുള്ളൂ ഇൻ
ഇന്റെ ഫോണ് ചോയിച്ചു എങ്ങനാച്ചാല്‌ പിന്നെ ഇപ്പാൻ്റെ ഫോണില്ലാഞ്ഞാല് പിന്നെ ഉമ് ഇവിടെപ്പ ഉമ്മ ഇണ്ട് ഉമ്മാമ്മേൻ്റെ ആ എട് ത്ത് നെറ്റ്ള്ള ഫോണെ ഫോണാച്ചാ അതേ ഓലിക്ക് ആവശ്യള്ളു
ഇന്റെ ഫോണ് ഞാൻ ചോദിച്ചാലും കൊടുക്കൂല അതുകൊണ്ട് ഇന്നോട് ചോയിക്കൂല അവരപ്പ വന്നാല് ഉപ്പാ പ പണിക്ക് പോയി വന്നാല് ഉപ്പാനെ കാത്തിരിക്കല്ല ഉപ്പാന്റെ ഫോണിനാ കാത്തിരിക്കാ അപ്പോ വന്നാല് ഇപ്പാൻ്റെ ഫോണില് കളിക്കാലോ വെച്ചിട്ട് ഏഹ് ആഹ് ഉപ്പ വന്ന്ല്ലേ ഫോൺ പറയ് എല്ലാ മക്കളും ഇപ്പ എന്തേലും കൊടുന്നോ ചോദിച്ചിട്ടാ ക്കെ ഞങ്ങളൊക്കെ അങ്ങനെയിരുന്നു ഇപ്പൊ എന്തേലും കൊണ്ട് പോയി ഇപ്പ ഇവല് ഫോണ് കാട്ടിക്കാ പറഞ്ഞിട്ടാ വാതിലെന്നെ തൊറക്ക്
അല്ലാ ഫോണ് കാട്ടി അതോടു കൂടി ഓരോരുത്തർക്ക് പള്ളറിഞ്ഞ്
ആഹ് പിന്നെ ഒന്നും വേണ്ട ആഹ് ഞാനെന്നിട്ട് ഇന്നോടും ചോദിക്കും അവരപ്പ ഇണ്ട് എവിടെക്കേലും അതൊന്നും വേണ്ട ഇതാ ചോദിക്കാ ഫോണാട്ട് കൊറച്ചേരം കളിക്കട്ടെ പറയും അതയാ ഇവിടെ ഞങ്ങളെ വീട്ടില് ടീ വി ഇല്ല അപ്പൊ പിന്നെ ടി വി ഇല്ലാത്ത കൊണ്ട് അവര് വന്നാലേ അപ്പൊ കൊട് അവര് കൊടുക്കും ചെയ്യും കൊറച്ചേരല്ലേ കാണു കണ്ടോട്ടെ സ്ഥി എപ് എപ്പോഴും അട് അടുപ്പിച്ചിട്ടൊന്നും കാണ്ന്നില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ പറയും അടു
മാണ്ടാ ഓലിക്ക് ഓല് വങ്ങന്നെയില്ല ഹലോ കുട്ടിയള് അന്റെ ഫോണ് തീരെ എടുക്കൂല? ഹലോ കേക്കണില്ലേ പറണ മനസ്സിലാണില്ലേ നെറ്റ് പ്രശ്‌നം ഇണ്ടായിട്ടെ ഏഹ് ആഹ് ആഹ് അവന് ഒറങ്ങാ